ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കാലോ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഒക്കെ ആയോ
രാത്രിക്കെത്തെ ആണോ ചോദിക്കുന്നത് ഇല്ല ഇല്ല രാത്രി നമുക്ക് ചപ്പാത്തിയാണ് ഇവിടെ
അതെയോ
ആഹ് ചപ്പാത്തി വേണം ഇവിടെ ഉപ്പാക്ക് ചപ്പാത്തി നിർബദ്ധാണ് പിന്നെ അപ്പൊ പിന്നെ ഹസ്ബൻഡും അതെ എല്ലാം ഉണ്ട് ഷുഗർണ്ട് പ്രെഷർണ്ട് കൊളസ്ട്രോൾണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കണം ഉം
ചപ്പാത്തി തന്നെ വേണം നിർബന്ധമാണോ
ചപ്പാത്തി ഇപ്പം കുറേ ദിവസം നമ്മൾ അടിയിച്ച് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോം എന്തെങ്കിലും മാറ്റ പറയും നമുക്ക് ചെലേപ്പം പറയും പോറത്തുന്ന് എന്തെങ്കിലും വാങ്ങിയാലോ അല്ലെങ്കില് അയ് ഗോതമ്പ് മാവോണ്ടെന്നെ ദോശ ചുടൂലേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ
ആഹ് പുട്ടുണ്ടാകൂല്ലേ
എങ്ങനെ ഗോതമ്പോണ്ടോ
ഗോതമ്പ്
ഇതുവരേ ആക്കീല്ല ഇല്ല ഇതുവരെ-
അതെല്ലേ ആഹ പുട്ടുണ്ടാക്കുവാണെ നല്ല ടേസ്റ്റ് ആ
എങ്ങനെ ഈ
ആഹ് അതെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മള് ആഹ് ഈ ശകല വെള്ളം വച്ചാൽ മതി അട്പ്പത്തെ ശകല ഏഹ് ശക ശകലം വെള്ളം വെച്ച് തെളപ്പിക്കണം ഉ ഉപ്പുട്ടാ ഈ ഉപ്പ് ഈ ഗോതമ്പ് മാവിന് ഒരുപാട് വെള്ളം വേണ്ട
അല്ല നമ്മള് ഈ ചപ്പാത്തി ഒക്കെ പര്ത്തുന്ന പൊടി തന്നെയാണോ ഉപയോഗിക്കാ
അതെ അതെ അത് പൊടി തന്നെയ ആ പൊടി വെച്ചിട്ട് ആ ഒരു കുറ ശകലം വെള്ളം വെച്ചിട്ട് ഉപ്പ് ഇട്ട് വെള്ളം തെള ച്ച് കഴിയുമ്പോത്തേക്കും ഉണ്ടല്ലോ പൊടി ആ പൊടി അങ്ങോട്ട് കൊട്ടണം
ആഹ്
ട്ടെന്ന് പറഞ്ഞാ ഒരു നമ്മുടെ സാധാ ഗ്ലാ ആ വെള്ളത്തിലേക്ക് കൊട്ടണം ന്ന് വെച്ചാ ആ വെള്ളത്തിന് ആകുന്ന പാകത്തിനൊരു പൊടി എന്തന്ന് വെച്ചാ ഒരു ചെറിയ കപ്പാണെങ്കിൽ ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ഇട്ടാൽ മതി
ആ
ഒരല്പം വെള്ളം അല്പം വെള്ളം എന്ന് പറഞ്ഞാ നമ്മുടെ ഇപ്പൊ ഒരു ചെറിയ കല ഇ പൊടിയൊക്കെ വാട്ടണ എങ്ങനെയാന്നറിയത്തില്ല പാ പാത്രത്തിന്റെ അളവ് പോലെ അനുസരിച്ച് എന്തായാലും കൊറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളം വെക്കരുത്
എന്നിട്ട് കൊയ്ക്കാണോ ചെയ്യാ അപ്പം പൊടി ഇങ്ങനെ കട്ട പിടിക്കൂലേ
ഇല്ല കട്ട പിടിക്കൂലാന്ന് വെച്ചിട്ടുണ്ടെങ്കി കട്ട പിടിക്കാത്ത പോലത്തത്രോം പൊടി ഇടണം ഒരുപാട് പൊടിവേണ്ട എന്തായാലും മൂന്ന് ഗ്ലാസ് കൊർച്ച് വെള്ളത്തില് പൊടി ആ അപ്പൊ ഒരു മൂന്ന് ഗ്ലാസ് വേണ്ട ഒരു ഗ്ലാസ് വെള്ളം
ആഹ്
ഒരു ഗ്ലാസ് വെള്ളത്തില് ഒരു മൂന്ന് ഗ്ലാസ് പൊടിയിടാ നമ്മള് ചായ കുടിക്കണ ഗ്ലാസ് ഉണ്ടല്ലോ
ആഹ്
ചില്ല് ഗ്ലാസാ ഇപ്പം ഞാ ഉദേശി നിങ്ങളുടെ വീട്ടിലെ ഗ്ലാസ്സ് എനിക്കറിയില്ലല്ലോ ആ അതില് മൂന്ന് ഗ്ലാസ് പൊടി ആ പൊടി ഇട്ടിട്ട് ഉപ്പ് ഇടണോട്ടോ വെള്ളത്തിലെ
ആഹ് വെള്ളം ചൂടാവണെന്നോ പതപ്പിക്കണെന്നോ ആഹ് എന്നിട്ട് പൊടി ബള്ളത്തിലി ഈ മൂന്ന് ഗ്ലാസ് പൊടി ഇടുവാ
പൊടി ഇടണം എന്നിട്ട് നമ്മുടെ ഈ തുടിപ്പുണ്ടല്ലോ തുടുപ്പ്ന്ന് പറഞ്ഞാൽ കമ്പ് പോല ത്തെ അല്ലെങ്കി തവി തവീടെ കണ വെച്ചിട്ട് അല്ലെങ്കി ആ അല്ല തവിയില്ലേ തവീനെ അറിയത്തില്ലേ നമ്മള കഞ്ഞിയൊക്കെ കോരണ
തവീച്ച് മൻസ്
ത്ത എന്തായാലും ഒരു കാ ആഹ് കറിയ വെളമ്പണ സാധനം അതുപോലത്തെ അത് അങ്ങണ്ട് തുടുപ്പ്ന്ന് വെച്ചാ അറിയത്തില്ലെ ഈ പുഴുക്കൊക്കെ എളക്കണ ഒരു കമ്പ് പോലത്തെ നമ്മടെ
മന്താണോ എന്ത പറയാറീല്ല നമ്മള് മന്ത്‌ പറയൊരു സാധനം കേഴങ്ങൊക്കെ ഇങ്ങനെ കുത്തുന്നൊരു സാധനാണോ
ആ ന്നാ അങ്ങനെയായിരിക്കും എന്തായാലും അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എള ക്കാ ആ പൊടി നമ്മളിപ്പോ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്ക്‌ണ പൊടിയില്ലേ ഏ നന്നായിട്ടൊന്ന് ഇളക്കി കൊഴച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചിട്ടി ട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താ മതി മിക്സിയുടെ ജാറില് ഇട എ ഒരു പകുതി ഇടാ ഒ പകുതി ഇടാ മിക്സിന്റെ ജാറിന്റെ പകുതി ഇടാ പകുതി ഇട്ടിട്ട് എ എടത്ത് വശ്ത്തേക്ക് ഒന്ന് ഇങ്ങനെ നമ്മള് അടിച്ചോണ്ടിരിക്കണ്ട
മനസ്സിലായി മറ്റേ ഒരു ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്യും പോലെ ക്രഷ് ക്രഷ് ക്രഷ് അത്രേ
പിന്നെ അത തന്നെ അങ്ങനെ ഒന്ന് ആക്കി എടുത്താൽ മതി അപ്പോ ആഹ് കട്ട എല്ലാം പോയി കിട്ടും
ആഹ് ഒന്ന് ട്രൈ ചെയ്തോ ല്ല ല്ലോ എന്നാല് ഇതുവരെ അങ്ങനെ നമ്മള് കൂടുതൽ ചപ്പാത്തി എന്നെണ്ടാക്കും
പുട്ടിന് നല്ല ടെസ്റ്റാ എന്നിട്ട് തേങ്ങ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ആ മ പൊടിയിലേക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് നമ്മളെ കൊട്ടി മാറ്റി വെക്കൂല്ലേ
ഉം
അതിലേക്ക് തേങ്ങ ഇടണം ഉം തേങ്ങ ഇട്ടിട്ട് പിന്നെ ആഹ് ചെരകിയ തേങ്ങ ഒരു ഒരു ശകലം തേങ്ങ അതിനകത്തിട്ട് പിന്നെ സാധാ പു ട്ട് ഇടൂലേ ആദ്യം തേങ്ങയിട്ടിട്ട് ഈ പൊടി വാരിട്ടിട്ട് വീണ്ടും നട നട കിട്ടിട്ട് വീണ്ടും മേലിടുക ഉം നല്ല നല്ല മയോണ്ട് മയോണ്ട് നല്ല ടേസ്റ്റ് ച്ചുംണ്ട് കഴിക്കാനായിട്ട് ഇത് എല്ലാരത്തുന്നും പുട്ടുണ്ടാക്കാന് ഞ ഇന്നാല് ഞങ്ങളുടെ വീട്ടില് സ്വന്തക്കാര് വന്നപ്പോ ഗോതമ്പിന്റെ പുട്ടോ എന്ന് ചോദിച്ചു വല്യ അത്ഭുതം അവർക്ക്
അതെ കാരണം നമ്മള് പുട്ടിന്റെ നമ്മള് അരിപ്പൊടിയൊണ്ട് അരിയോണ്ട് പുട്ട് ചുടുന്നാണെങ്കില് എന്താ പറയാ അതൊരു ഭയങ്കര ഒരു പൊടിക്കൂലല്ലോ ചെറിയ രീതിക്കല്ലേ പൊടിക്കുന്നേ ആഹ് ആഹ് അപ്പോ പിന്നെ ഗോതമ്പിന്റെ നമുക്ക് ആഹ് നമുക്ക് ഗോതമ്പ് അങ്ങനെല്ലല്ലോ പൊടി
ആഹ് അതെയതെ അരിപ്പൊടിയോണ്ടും ഇങ്ങനെ തന്നെ പുട്ടുണ്ടാക്കും അതായത് അപ്പത്തിന്റെ പൊടി ഉണ്ടല്ലോ അപ്പം ഇഴ് പത്തിരി പ്പ് ഇടിയപ്പപൊടി
ആഹ്
അപ്പത്തിന്റെ അത് ആഹ് പൊടി കൊണ്ട് ഇങ്ങനെ തന്നെ പുട്ടുണ്ടാകും
ആഹ്
അയന്നെ അതന്ന് വെച്ചാ അതിനകത്ത് വെള്ളം കൂടുതൽ വെക്കും കേട്ടോ
എങ്ങനെ നല്ലോണ്ണം പൊടിഞ്ഞ പൊടിയോണ്ട ന്നെയൊ
ആഹ് പൊടിഞ്ഞ പൊടി കൊണ്ട് തന്നെ അപ്പം അപ്പോ ഉണ്ടാക്ക്ണ ഈ പത്തിരിപ്പൊടിയില്ലേ
പത്തിരി ഇടിയപ്പപ്പൊടി ആഹ് പൊടി കൊണ്ട് തന്നെ ഇതുപോലെ പുട്ടുണ്ടാക്കും ഞങ്ങളൾ
ആഹ്
അനേരം എന്ന് പറയുമ്പോ ഗോതമ്പിന് വെള്ളം കുറച്ച് മതിയല്ലോ ഇതിന് വെള്ളം കൂടുതൽ വേണല്ലോ അരിപ്പൊടിക്ക് വെള്ളം കൂ കൂടുതൽ വേണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞേ അരിപ്പൊടിക്ക് ഞങ്ങൾ കൂടുതൽ വെള്ളം ഒഴിക്കും ഞങ്ങൾ ഇവിടെ പുട്ടുപൊടിയായിട്ട് മേടിക്കാറില്ല
ആഹ്
ആഹ് കൂടുതലും ഏന്നെ ഈ അരി പൊടികൊണ്ട് തന്നെയാ പുട്ടുണ്ടാക്കണേ അത്പ്പോ അങ്ങനെയു ഉണ്ടാക്ക്‌ണത് ഇപ്പീ പുട്ടുപൊടിയ്ണ്ടാക്കണതീ ഹസ്ബന്റ് അങ്ങനെയിരിക്കുമ്പഴത്തേക്ക് അടുക്കളയില് ഒരു അറ്റകുറ്റപ്പണിക്കൊക്കെ കേറുവേ
ആഹ് എന്തൊക്കെ ചെയ്യും കുക്കിങ്ങൊക്കെ ചെയ്യോ കറിയൊക്കെ
ആഹ് പുള്ളിക്കെടക്കങ്ങനോരോ പുള്ളി ഒരുതരം പുട്ടുണ്ടാക്കും ആഹ് അങ്ങന അങ്ങന മേടിക്കും പുട്ടുപൊടി മേടിച്ചൊണ്ടരും
ആഹ് അല്ല നിങ്ങളിപ്പ പറഞ്ഞില്ലേ അരിപ്പൊടികൊണ്ട് പുട്ട് ചുടുന്നെന്നല്ലേ അപ്പൊ അരിപ്പൊടിന്നുദ്ദേശിക്കുന്നെ നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ
ആ പത്തിരിപ്പൊടിയാ
നല്ലോണം പൊടിഞ്ഞ പൊടി നമ്മള് പത്തിരി ചുടുന്നേ അതുകൊണ്ടാണോ പുട്ട് ചുടുന്നെന്ന് പറഞ്ഞെ
ആഹ് അതുകൊണ്ടാ പുട്ട് ചുടുന്നെ
എങ്ങനെ
അതും ഇതേപോലെതന്നെ വെള്ളം വെച്ചിട്ട് കലത്തില് വെള്ളം വെച്ചിട്ട് ഇപ്പൊ ഗോതമ്പിന്റെ വെള്ളംന്ന് പറഞ്ഞില്ലേ അതില് കൂടുതല് വെള്ളം വെക്കും അത് ഞാൻ രണ്ട് രണ്ട്മൂന്ന് ഗ്ലാസ് വെക്കും രണ്ട് ഗ്ലാസ് വെള്ളത്തില് നാല് ഗ്ലാസ് പൊടിയിടും
ആഹ്
അങ്ങനെ ഇതുപോലെന്നെ തെളച്ച് കഴിയുമ്പഴാണ് പൊടിയിട്ണത് തെള വെള്ളം വെള്ളം വെള്ളം നലച്ചത് പൊടിയങ്ങോട്ട് കൊട്ടും
ആ എന്നിട്ട് മിക്സില് ക്രഷെയ്യോ
ആഹ് ക്രഷെയ്യും പൊടിയങ്ങോട് കൊട്ടിട്ട് പൊടിയും വെള്ളവും ഒന്നതാകാൻ വേണ്ടിട്ട് നന്നായിട്ടൊന്നെളക്കിക്കൊടുക്കും നമ്മുടെ ഏഹ് ഇതുകൊണ്ട് എളക്കികൊടുക്കും തവികൊണ്ട് തവിന്ന് പറഞ്ഞ ഇപ്പ ആ ആ അതുകൊണ്ട് കറിയൊക്കെ വാങ്ങണ ആ കറിയൊക്കെ കൊരണയത്ണ്ടല്ലേ ആ അത് അത്കൊണ്ടെള ക്കി കൊടുത്തിട്ട് മിക്സിടെ ജാറിലൊന്ന് ക്രഷെയ്തിട്ട്ട്ടിട്ട് ആ പിന്നെ ഇച്ചിര തേങ്ങ അയിന്റെ മേളിലിങ്ങനെയിട്ടിട്ട് ഒന്ന് ഒന്നും ഇങ്ങനെ തട്ടി കൊടുക്കും ഇളക്കിയിങ്ങനെ കൊടുക്കും ഒരു ടേസ്റ്റ് വരാൻ വേണ്ടീട്ട്
ആഹ ആഹ് ആഹ
എന്നിട്ട് പിന്നെ സാധാ പുട്ട് ചുട്ണപോലെ ചൂടും തേങ്ങ താഴെയുഇടും നട്ക്കും ഇടും മേളിലും ഇടും ഉം നിങ്ങള് പുട്ടിന് പിന്നെ ഗോ ഇത്ഇടുവോ ജീരകം ഇടുവോ
ഇല്ലില്ല ഏത് ജീരകം
ചെറിയ ജീരകം ഇല്ലേ പെരുംജീരകം അല്ല ചെറിയ ജീരകം
എങ്ങനാ നിങ്ങള് പുട്ട് കൊഴക്കുമ്പിടുന്നാണോ അല്ലെങ്കില്
ആ അത് അത് വെള്ളപ്പുട്ടിനാട്ടൊ അരിപ്പൊടിടെ പുട്ടിനാട്ടോ ഇട്ഒള്ളൂ മറ്റേ പുട്ടിന്ടൂല
ജീരക്ട്ട്ടാലപ്പൊ ടേസ്റ്റ് എന്താ പറയാ ആവിയിൽ വേവിക്കിലേ അപ്പൊ ജീരകത്തിന് ഭയങ്കരൊരു കുത്തല് ടേസ്റ്റാവൂലേ
ആ ജീരകത്തിന്റെന്ന് പറയുമ്പഴത്തേക്കും അതെന്നാന്ന് വെച്ച്ട്ട്ണ്ടെങ്കി പിന്നാ ഗ്യാസ് കേറാതിരിക്കാൻ വേണ്ടിട്ട് ഈ പുട്ട് കഴിക്കുമ്പൊ ചെലോർക്ക് ഗ്യാസ് ന്ന് പറയുഅല്ലോ ആഹ് അന്നേരം ഗോതമ്പിന്റെ പു ആഹ് ആഹ് അരിപ്പൊടിക്ക്‌ അരിപ്പൊടി കൊണ്ടുണ്ടാക്കും അപ്പതെന്നാന്ന് വെച്ചാ നമ്മള് ജെസ്റ്റിങ്ങനെ കയ്യിലിങ്ങനെടുത്തിട്ട് ഒന്ന് തി ഒന്ന് ജീരകം ഒന്ന് തിരികീട്ട് ഇട്ടാ മതി കയ്യിലെ
ആഹ്
ജീരകം ആഹ് അല്ലാണ്ട് ജീരകം
അതന്നെ കൊയക്കുമ്പോ തന്നെയാണ് എവിടുന്ന ചോയിക്കുന്നെ നമ്മള് പുട്ടിൻപൊടി ആഹ് കൊറെടുവോ അല്ലെ കൊറച്ചോ
ഇല്ല ഒരു ഒരു ഒരു ഒരു വാള ഒരു പിടുത്തം ഇങ്ങനെ ഒരു ഇച്ചിര്യേ ഇടുവോളൂ ഇട്ട് കഴിഞ്ഞ ഒരുപാട് കൂടി പോവുഅല്ലോ
ആഹ് പെട്ട് അധികംകഴിച് പോലെ എന്റെ ഹസ്ബൻഡ് ഒക്കെ പറയും ഗ്യാസ് ആണ് അത് വേണ്ട ഗ്യാസ് ആണ് അത് വേണ്ട
ആഹ് ഹും
ഉം
അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇട്ട് കഴിഞ്ഞാ ഇതാകും പെരുഞ്ജീരകം അല്ലാട്ടോ ചെറിയ ജീരകം
ആഹ് മനസ്സിലായി മനസ്സിലായി
ആഹ് ആഹ് ജീരകം ഇടണം അപ്പൊ ഗ്യാസ് പൊക്കോളും.
ഉം
ആഹ് അങ്ങനെ ഓരോ ടിപ്സുകളേ ഇവിടെ ഉണ്ടാക്കുമ്പോഴും ചെലപ്പോ ഇങ്ങനെയും ക്യാരറ്റ് കപ്പലണ്ടി എല്ലാം ഇങ്ങനെ ഇട്ട് അങ്ങനെ അയിന്റെ മേളിലൊക്കെ വെച്ച് ചെറിയൊരു ഇതില്ലേ കാട കാട ഈ പൊ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻറ് ഉണ്ടാക്കുമ്പോഴേ ഈ തേങ്ങയുടെ ആഹ് അങ്ങനെ ഉണ്ടാക്കും ഏഹ് അങ്ങനെ അങ്ങനെയിടും സബോള വഴറ്റും
പുട്ടിൽ ക്കോ
അഹ് ആഹ് അങ്ങനെ ചെലപ്പ ഇൻ സബോള സെപ്പറേറ്റ് വഴറ്റിയിട്ട് അതിനകത്ത് ക്യാരറ്റ് കുരുകുരാന്നറിയിത് ഇത് ആളുടെ മാത്രം ടിപ്സാട്ടോ അത് അങ്ങനെ വഴറ്റിയിട്ട് കുറച്ച് ക്യാരറ്റ് കുരുകുരാന്നറിയും ആന്നിട്ട് നട്സും ഒക്കെ ഇട്ട് ആഹ് എന്നിട്ട് എന്റെ മേള്ൽ ഇച്ചിരി തേങ്ങയിട്ട് പിന്നെ പുട്ടോടി വാരിയിടും അയിന്റെ മേളില് ഇതുപോലെന്നെ ഇതുപോലെ തന്നെ വെക്കും ആന്നിട്ട് ഏറ്റോം മേളിലൊരു കാടമുട്ടയും വെച്ച് അങ്ങനെയൊക്കെ ചെയ്യും ഹും അപ്പൊ പറയും ഉം അങ്ങനെയൊക്കെ ഉണ്ടാക്കല് ചില സമയത്ത് ഒരു ഇറക്കം ഇറങ്ങും പ്പം നമ്മള് കഴിക്കാൻ വേണ്ടിയിരിക്കുവൊള്ളു
ആഹ്
മക്കളെയും വിളിച്ച് ആഹ് മക്കളെയും വിളിച്ചോണ്ട് പോയിരുന്നു ഉണ്ടാക്കും.
എടക്കൊരു മാറ്റം
ഏഹ്
ആഹ് എങ്കി ശരിയെന്നാ ആഹ് ഓക്കേ ഓക്കെ